ആഹ് എന്താ പരിപാടി ഫ്രീ ആണോ?
മ്മ് ഫ്രീയാണ്
ആഹ നല്ല വിശേഷം അങ്ങനെ പോണു
ഇല്ലേ
ഉംഹ് പിന്നെന്താ ഒരുപാട് നാളയല്ലോ വിളിച്ചിട്ടൊക്കെ
ഉഹ് വിളച്ചിട്ട് കൊറെയായി തിരക്കന്റെ തിരക്ക്
തിരക്കാലേ
വർക്കിനന് പോന്നുന്നുണ്ട അവിടെ പിന്നെ ഫ്രീ ഇല്ലല്ലോ സൺഡേ മാത്രമ ഒക്കെ ഫ്രീയള്ളൂ അപ്പോ പിന്നെ നമ്മള അങ്ങനെ നോക്കിയിരിക്കും വല്ലാത്ത തിരക്കനെ എന്തായാലും
പിള്ളാര്‌ പോണവരെ അവരെതിരക്ക് അത് കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ള ജോലിടെ തിരക്ക് അങ്ങനെയൊക്കെ ആയിട്ട്
ഞങ്ങളിപ്പോ ഞാനിപ്പോ പുതിയതായിട്ടൊരു പട്ടിക്കുട്ടീനെ വാങ്ങിരുന്നു
ഏയ് നീ കൊറെ മുന്നേ പറഞ്ഞിണ്ടായിരുന്നല്ലോ വാങ്ങിക്കണന്ന് വാങ്ങിച്ചല്ലേ അയ് ശരി ഉംഹ് എനിക്ക്പിന്നെതൊന്നും അവിടെക്കെ കേറ്റൂല അങ്ങനത്തെ സാധനങ്ങളൊന്നും പെറ്റ്സ്നെ ഒന്നും ഇവിടെ ആർക്കും ഇഷ്ടല്ലേ
ഇഷ്ടല്ലല്ലെ ഇവിടെ ആർക്കും മുമ്പൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പനമുക്ക് താല്പര്യം ഉണ്ടന്ന് പറഞ്ഞപറഞ്ഞിട്ട് അനെരെണ്ണത്തിനെ വാങ്ങീതാ ബ്രീഡ് ഏതന്നൊന്നും അറിയില്ല ഇത് നമ്മുടെ അടുത്തന്ന്ന്നെ വാങ്ങി
അത് ശെരി ആഹ്ഹ്
പക്ഷെ നാടനല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു വേറൊരു ടൈപ്പാ അതിന് പേരെന്നില്ലാത്ത ബ്രീഡാതോന്നണു
അതെയൊ ഓഹ് നല്ലഭയങ്കര ബുദ്ധിമുട്ടല്ലേ കെയറ്ചെയ്യാനൊക്കെ?
കേയറിങ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട കണ്ടാ നല്ല ക്യൂട്ടാ പക്ഷെ ആൾക്കാരും പറയുന്നു അതിന്റെ കുറേകേട്ടാ ആൾക്കാര് പിന്ന ജന്മ അങ്ങോട്ട് തിരിച്ചു തരില്ല അതാണ് വേണ്ടത് സംഭവം നല്ല ക്യൂട്ടാണ് കണ്ടനല്ല ക്യുട്ടാ നല്ല ത തടിച്ചിട്ടക്കെയാ പക്ഷെ ആൾക്കാര് പിന്നെ പിന്നെ അതല്ല അതിന് വീട്ടുകാരാര് മാത്രമേ ഇഷ്ടള്ളൂ പുറത്ത്ന്ന ആരലും വന്ന് കണ്ട് പരിചയപ്പെട്ടാലും പിന്നെ അവർ വരുമ്പോ എന്തായാലും കൊര്ക്കും
ആ് കാടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാ മതി പുറത്തു നേരം വരുന്ന സമയത്തൊക്കെയ
അതാണ് അതാണ് ക കടിക്കണ ഇതുവരെ കട കിക്കാനൊന്നും പോയിട്ടില്ല പക്ഷെ ഇങ്ങനെ കൊരച്ചു ചെല്ലോ ആൾക്കാരുടെ അടുത്തിക്കൊക്കെ ഫുഡ് ചിക്കനും മുട്ടയും മാത്രം ഇല്ല ഇല്ല ചിക്കനും വീട്ടത്തെ കൊടുക്കാണങ്ക ചിക്കരി മുട്ടയും മാത്രേ ഇറങ്ങുള്ളൂ
അത് ശരി
ചോറ് പിന്നെ അങ്ങനത്തെൊന്നും ഇറങ്ങൂല പച്ചക്കറി ചില വെട്ടികള പച്ചക്കറി ആ പിന്നെ പാലു ഉ പിന്നെ പുറത്ത് നമ്മള് മേടിക്കുന്ന ഫുഡ് അത് തിന്നില്ല പെറ്റ്സിന്റെ ഫുഡ് ഇല്ല അത് കഴിക്കൂല അത്
അത് കഴിക്കൂല അല്ലെ അത് ശെരി പട്ടിക്ക് എല്ലാരും പറയുന്നതൊക്കെ പെറ്റ്സ് ഫുഡ് അന്നെ വേണം
ആഹ ഒന്നാമത് അത് കഴിപിച്ച് ശീലിപ്പിക്കാതിരിക്കേ നല്ലത് പിന്നെ അതിന് ചെലവാവും
ആ ഒരു പൂച്ചക്കുട്ടീനെ വാങ്ങിച്ചന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞു പൂച്ചക്കുട്ടീനെ വാങ്ങിച്ചിട്ട് മ തേതാണ് ഉം ഇയാ നല്ലൊരു ബ്രീഡില്ലേ ഇപ്പൊ നല്ല തൊ കേട്ട്ളേപേഷ്യൻ പേഷ്യൻ ക്യാറ്റ് പേഷ്യൻകറ്റ് ആ അവിടെ വാങ്ങിച്ചന്ന് പറ പറയുന്നുണ്ട് നല്ല ഭയങ്കര കോസ്റ്റ് ആണ് അതിനെ കൊണ്ട് നടക്കാന്ന് ഫുഡ്
കാ ഒക്കെന്ത കാണണം ഭംഗി പോലെ കൊണ്ടു നടക്കാനും പണിയ ഉണ്ടാവും
ആ അതെ അതിന്റെ നഖം വെട്ടന്ന് അങ്ങനത്തെ ഓരോ സ്ഥലങ്ങ അതൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടോണ്ണം പിന്നെ ആഹ പിന്നെ കാണിക്കാനൊക്കെ അനിമൽസിന്റെതി തന്ന വേറെ അങ്ങനൊക്കെ ഓോ ചിലവാന്നൊക്കെ പറയ പക്ഷേ ഇഷ്ടുള്ളോർക്ക് അത് രസാണ് പെറ്റ്സിനെ ഇഷ്ടുള്ളർക്ക് ഉ കൊണ്ടടക്കാ ഉം അവർക്ക് ബുദ്ധിമുട്ടായിക്കില്ല നീ ഇപ്പ എങ്ങനതിനെ കുളപ്പിച്ചിട്ടൊക്കെ രാവിലെ പോവാ
ഇതിനെ കുളിപ്പിക്കണം നമ്മള തന്നെ കുളിപ്പിക്കണം വേറെ ആും തൊടല്ലേ അതിനെ അത ഇതിന്റെ സോപ്പിനൊക്കെ നല്ല വേലെ പത്തി ഇരുന്നൂറ് രൂപയക്കെ ഉണ്ട്ന്നെ കുളിപ്പിക്കുന്ന സോപ്പിന്
അതിനൊക്കെ വേറെ സോപ്പന്നെ വേണല്ലേ
അതിനൊക്കെ മറ്റതും കുഴപ്പമന്നില്ല എന്ന ഇതായരിക്കും കുറച്ചും കൂടി സ്മെല്ലൊക്കെ ഉണ്ടാവും
ആ ആ
നമ്മുടെ നമ്മള് കുളിക്കണ സോപ്പ് കൊണ്ട് തച്ചാ അധികം നേരം സ്മെല്ലാന്നും നിക്കൂില്ല പക്ഷെ അവരുടെ ആ സോപ്പ് പിന്നെ ആ കുറേ ടൈം നല്ല സ്
പിന്നെ രോമത്തിനൊക്കെ കേ കംപ്ലൈന്റ് ഇണ്ടാവും അങ്ങനത്തെ പ്രശ്നുണ്ടാവും കൂടുതൽ ആ കൊഴിഞ്ഞു പോവും ഉം അതൊക്കെ ആരൊക്കെ പറയുന്നത് കേക്കാം ഉ
വേറെ സൊപ്പ്ക്ക തെച്ചാലേ രോമൊക്കെ കൊഴിഞ്ഞോവും
പിന്നെ നായക്കുട്ടി ആവുമ്പോ കുറച്ച് നമുക്ക് എപ്പോഴും നന്ദി ഉണ്ടോവും നമ്മളോട് വേറെ ആ വേറെ ഏത് പെറ്റ്സിനെക്കാട്ടും നായൊക്കെ ആുമ്പോ എപ്പോഴും നമ്മളോട് ഒരു നന്ദിയാ എവിടെ കൊണ്ടുട്ടാലും തിരിച്ചു വരും
തിരിച് വരും അതാണ് നായ്ക്കൾ പൊതു ഞങ്ങടെ വീട്ടില് മുമ്പ് പശുവൊക്കെ ഉണ്ടായിരുന്നു പശുവും കോഴിയും അതൊ ക്കെ ഞങ്ങളെപ്പഴും കോയീനെ എടുത്തിട്ട് നടക്കും കോയീനെ എടുത്ത് നടന്ന അ തിന്ന് തെവെടെ എല്ലവർക്കും ഇഷ്ടം അതാഉമ്പോ ന്താച്ചാ നമുക്ക് കു പ്പിക്കും നനപ്പിക്കും ഒന്നും വേണ്ട മൊട്ടയും കിട്ടും പശുവിനെ പിന്നെ കുളിപ്പിച്ചല് കൊഴ പിന്നെ നല്ലൊരു വരുമാന മാർഗാണല്ലോ
ഉണ്ടായിരുന്നു ഫാമൊക്കെ ണ്ടായി ങ്ങക്ക് പശുവിന്റെ പത്ത് പതിനഞ്ച് പശുക്കെ ണ്ടായിരുന്നു ഉം ആഹ് പിന്നെ ഹസ്ബന്റ് പ്പം പ ഹസ്ബന്റ് പ്പം പൊർത്തേക്കൊക്കെ പോവാൻ നോക്കിയപ്പഴേ പിന്നെ അത് ഭയങ്ക ബുദ്ധിമുട്ടാ നമുക്ക് എവിടിം പോകാൻ പറ്റില്ല നമ്മളിപ്പോ മനുഷ്യന്മാരെ നോക്കുന്ന പോൽ ത ന്നെ ഇവറ്റെളീം നോക്കണം രാവിലെ ഏഹ് നെ ഒര് രണ്ട് പെ പണിക്കാരുണ്ടായിരുന്നു ഒരു ബംഗാളികള് ബംഗാളികളെല്ലാം നേപ്പാളീസ്ണ്ട് രണ്ടു പേര് ഫാമിലിയായിരുന്നു അത് പിന്നാ അപ്പൊ അവരായിരുന്നു നോക്കാല് കുളിപ്പികൊക്കെ ചെയ്യുക്കെ ചെയ്യും പക്ഷെ അത് നമുക്കിപൊ റിസ്ക് ആാണ് രാവിലെ നമ്മള് പോണം ഹസ്ബൻറും അച്ഛനും കൂടെ പോയി രാവിലെ പാല് കൊണ്ടൊടുക്കാനൊക്കെ പൊലെർ ച്ചക്ക് പോണം എഹ് പിന്നെ എവിടിം പോആൻ പറ്റൂല്ല കാരണം ഇവരെ പാല് ഡെയിലി ആഹ് രാവിലും വൈകിട്ട് കൊണ്ട് കൊടുക്കണല്ലോ ആഹ് കറക്കാൻ ആള് മെഷീനൊക്കെണ്ടായിരുന്നു കുളിപ്പിക്കാനും കറക്കാനും ആമിഷംണ്ട് കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ ആള്ണ്ട് ക്ഷെ ക്ക കൊണ്ടൊടുക്കാൻ ഇവരെന്നാണ് കൊണ്ട്ടുക്ക കുപ്പി കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ട് കുപ്പികൾ ഒരുപാടുണ്ടാവും
അതെ പിന്നും പിന്നെ അതങ്ങ് നിർത്തി ആഹ് പിന്നെ അതങ് സ്റ്റോപ്പ്യ്ത് നമുക്ക് പറ്റൂലാ ന്നുള്ള നമ്ക്ക് ഒന്നെങ്കി നമക്ക് അറിയുന്ന ഫീൽഡിലേക്ക് ഇറങ്ങണം തഅറിയാത്ത ഫീൽഡിലേക്ക് പെട്ടെന്ന് നങ്ങ് ഇറങ്ങിച്ചെന്ന് കൊറെേ നഷ്ടം വന്ന്
പശുവിന്റെ അങ്ങനെ നഷ്ടം വരാനൊന്നും ഇല്ല്യാല്ലോല്ലെ നേര്ക് നോക്കിയാ നഷ്‌ടംന്നുല്ല
ച്ചാല് നമുക്ക് ഇപ്പ കയ്യ്ന്ന എടുത്ത ക്യാഷല്ല നമുക്ക് ഗോൾഡും അങ്ങനെ കൊറെ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തതായിരുന്നു അപ്പൊ പെട്ടെന്ന് നമ്മളിത് കൊടു ത്തപ്പോ നമ്മള് വാങ്ങിയ പശുവിനെ വാങ്ങുന്ന റേറ്റിന് കിട്ടിയില്ല വാങ്ങുമ്പോ നമ്മൾ ഒരു അറുവ ത്തഞ്ച് എയ്പത് രൂപക്കൊക്കെ വാങ്ങിയത് കൊടുക്കുമ്പോ നാപ്പത് മുപ്പത്തഞ്ചൊക്കെ കിട്ട്യേ അപ്പോ അവിടെ നഷ്ടം വന്നല്ലോ പിന്നെ ടെന്റ് ആഹ് പിന്നെ പെട്ടെന്ന് കൊടുത്തു കാരണം പെട്ടെന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നങ്ങനെ കുർച്ച് ബുദ്ധിമുട്ടായി നോക്കാനൊക്ക ബുദ്ധിമുട്ടായപ്പോ അങ്ങനെ കൊടുത്താ അത്രേം സ്വർണങ്ങളൊക്കെ പോയി പോയത് പോയി
പൊതുവേ പശു കച്ചവടം നഷ്ടം വരില്ല ന്നാ പറയാ ഇപ്പൊ പെട്ട് അതെ അതെ വലുതായി പാൽ കിട്ടി അയ്ന്റെ കുട്ടികൾണ്ടായി അങ്ങനെ അങ്ങനെയാണെങ്കി കുഴപ്പല്ല നിക്ക് പെട്ടെന്ന് നോക്കാൻ പ
ത് കുട്ടികളൊക്കെ എന്താച്ചാല് എന്തൊക്കെയോ പ്രശ്നം വന്നട്ട് ചത്തും പോവാ ണ്ടാവുന്ന കുട്ട്യേളൊക്കെ മ് ചത്തും പോവാ പറയുമ്പോ ഒരു അമ്പലത്തിന്റെട് ത്താ കൃഷ്ണന്റെ അമ്പലത്തിന്റെടുത്ത അപ്പ ഞങക് ഒരു വിശ്വാസണ്ടായിരുന്നു അഹ് കൃഷ്ണന്റെ അമ്പലത്തിനടുത്താണല്ലൊ കൃഷ്ണന് ഇഷ്ടപ്പെട്ട മൃഗാണല്ലോ ക്ലിക്കാവുന്നൊക്കെ ഉം അഹ്ക്ഷെ അങ്ങനെ വേറെരാളടുത്തു അത് അവർക്കും കൊണ്ടടക്കാൻ പറ്റില്ല ഇപ്പൊ വേറെ ഒരാള് നടത്തുന്നുണ്ട് അത്
അതെല്ലെ ആഹ് ആഹ് നിങ്ങെളെന്തായാലു ഫുള്ളായിട്ട് കൊടുത്തു വേണ്ടന്നാക്കിലേ
ഫുള്ളായിട്ട് കൊടുത്ത്ട്ടാണ് ഹസ്ബന്റ് പിന്നെ പൊർത്തേക്ക് പോയത് അതിന്റെ കടം വീട്ടാനാണ് ഇപ്പം
ആഹ് ആഹ് ആഹ് ഇവടെ ഇവടെ അങ്ങനെ അത്ര വല്യ സംഭവല്ല്യ ഒരു നാല് പശുക്കളൊക്കെ മാത്രേ ണ്ടായിരുന്നുള്ളൂ
ആണ് ല്ലേ ഉം
ഉം അത് പിന്നെ ഞങ്ങളല്ല അഛമ്മക്ക് അച്ഛമ്മക്കായിട്ടുണ്ടായിര്ന്നതാ അവര് നന്നായിട്ട് കൊറേ പൈസ ഉണ്ടാക്കിട്ടോ
ആ അത് പിന്നെ ആദ്യം മുതൽ അറിയാലോ വയസ്സയോർക്ക് ആകുമ്പോ അറിയാലോ എന്തൊക്കെ ക്കെ മെയിന്റനൻസ് കാര്യങ്ങളൊക്കെ ഇവര് ക്കൊന്ന അറിയാതെപെട്ടെന്ന് പെട്ടെന്ന് ഇറങ്ങി ചെന്ന
പെട്ട ട്ടെന്ന് ആ ക്കും ഇവര്പൻ - അത് വെള്ളായി അതും പെണ്ണാണെങ്കിൽ പാല് വന്ന് കൊടുത്തു അതാണ് അവക്കല്ലാടതും
ഇ ആ അ അപ്പ ഇവർക്കൊന്നും അല്ല അച്ഛനും അറിയില്ല ഹസ്ബന്റ് റയുന്ന ഈ ഫീൽഡേല്ല കസ്ട്രക്ഷൻ ആണല്ലോ അതും ആ ആള് കൺസ്ട്രക്ഷന ആണ് അപോ അങ്ങനെയൊക്കെങ്ങ് പൊട്ടി ഉം എന്താ എന്താ നായപ്പട്ടിക്ക് എന്താ പേര് ട്ടോ
ആഹ് പേരിട്ടു ജിക്കി
പേരുട്ടോ
ആഹ് പേര് ഇട്ടു ജിക്കി നാ പേര് ജിക്കി
ഏ ജിക്കിയോ അത് ശെരി അമ്മക്കൊക്കെ താല്പര്യണ്ടോ രോമൊക്കെ കൊഴിയതോണ്ട് പ്പോ
അതാണ് കുഴപ്പ ല്ല പിന്നെ നമ്മുടെ വീട്ടിൽ ആ പിന്നെ വിളിച്ചാലൊക്കെ വരും എത്ര ദൂരാ ആണെങ്കിലും ജസ്റ്റ് വിളിച്ചാലൊക്കെ വെ അന്ന് അങ്ങനെ ഇഷ്ടക്കെ വന്നൊ അന്നാലും വല്ലാതെത്തോടും അകത്ത് കയറ്റില്ല വല്ലാതെ
ആഹ് അകത്ത് കേറ്റുമ്പോ നമ്മള് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ചാല് രോമങ്ങളൊക്കെ നമ്മള് കാണാത്ത രോമങ്ങളൊക്കെണ്ടാവും
അതാ അതാണ്
പറഞ്ഞേക്കില്ലെമൂക്കിലൊകെ പറന്നിട്ടുണ്ടെങ്കിൽ ബ്രെയിനിലൊക്കെ അത് തട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ആകുന്ന കാര്യങ്ങളൊക്കെ അങ്ങനത്തെൊക്കെ ഉണ്ട് അതൊക്കെ നമ്മള് ശ്രദ്ധിക്കണം ആഹ് നമുക്ക് സ്നേഹൊക്കെക്കാണിക്കണം പക്ഷെ അതാനുസരിച്ച് നമ്മള അധികം കിടക്കലൊക്കെകടത്തിഗെ
ആഹ് അങ്ങനെ ചെയ്യണവരുണ്ട് ഈ കിടക്കൽ കടത്ത അടുക്കളയിൽ എല്ലാവരും അങ്ങനെ ഞങ്ങള് ചെയ്യലില്ല എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടല്ലത്തൊണ്ട
ആ അങ്ങനെ ആവശില്ല അത് നമുക്ക് അധികം റിസ്ക് ഉള്ള പരിപാടിയും കൂടിയാണ് എന്റെ മാമന്റെ വീട്ടില് ഉണ്ടായിരുന്നതുപോലെ ഒരു പേഷൻ ക്യാറ്റ് അവസാന അവള് മോള് മാമന്റെ മോള് ഫുഡ് കൊടുത്തിട്ട് കൊറച്ങ്ങോണ്ട് നീക്കി വെച്ച കൊടുത്തത് എന്തോ ആണ് അത് അങ്ങോട്ട് ഒറ്റ മാന്തല് മാന്തി അവളെ കയ്യയിൻന്റെ മോളിൽ നിന്ന് അപ്പൊ അതിന് വീഴാൻ പോയപ്പോ അവളെ കയ്യന്റെ മുകളി വീണ്ടും വീണ്ടും അള്ളി അള്ളി പിടിച്ച് എന്നിട്ട് കൈഒന്നായി ട്ട് മുറിഞ്ഞു ഫുള്ള് മുറിഞ്ഞ് ചോരെൽ കുളിച്ച് നിക്കാ പിന്നെ മാമി വന്ന എങ്ങനെയോ അതിനെ എടുത്ത് അത് വീഴാൻ പോകുമ്പോ പിന്നെ അള്ളി പിടിക്കല്ലേ ചെയ്യാ ആഹ് അങ്ങനെ പിടിച്ചിട്ട് പിന്നെ അതങ്ങോട്ടോ ഓടി പോവുകയും ചെയ്ത് ഇവക്ക് ഇരുപത്തി ഇരുപത് ത്തഞ്ച് സൂചി വെച്ചിട്ടുണ്ട് രണ്ട് കൈ മൊത്തം ഉം പിന്നെ ആകെ പേടിച്ച് പിന്നെ അത് തിരി തിരി ച്ച് വന്ന് പിന്നെ വരെ അങ്ങനെ നോക്കുന്നൊന്നുമില്ല അത്ങ്ങനെ നടക്കുന്നുണ്ടെന്നോള്ളു
വല്ലാതെ തൊടാൻ പോവുല നി പേടിയാവും
ആഹ് ഇനി പിന്നെ പേടിയായി പിന്നെ തൊടാൻ പോകുന്നില്ല അത് അപ്പത്തെ പേടിയിൽ അത് ഓടി കളയയും ചെയ്ത് ഇവളെ കരച്ചിലൊക്കകേട്ടിട്ട്
അതെലെ അങ്ങനെ പോയോ വന്നൂലെ
ആഹ് അത് പോയി പിന്നെ അത് രണ്ട് ദിവസം കഴിഞ്ഞു അവര് പറഞ്ഞു അവിടെ എവിടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ആൾക്കാര് കണ്ട് റ്റ്അങ്ങനെ പിന്നെ അത്ങ്ങനെ പരിസ പരിസരത്തേക്കൊക്കെ തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ കൂട്ടിലൊന്നും ഇവരെ കേട്ടിയില്ല ഓ
അതിനെത്ര രൂപ ഉണ്ടന്നാവോല്ലേ
അതിന് നല്ല ഏഴായിരം ങ്ങാനുംണ്ട് അതിമേൽ പക്ഷെ ഇവർക്ക് ആരോ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് ആ ഏഴായിരം എങ്ങാനുണ്ട് ന്നോട് ചോയിച്ചിച്ചണ്ടായിരുന്നു ക്ക് വേണം അതിന്റെ ഒരു കുട്ടി ഉണ്ടാക്കൽ നിക്ക് ങ്ങോട്ട് ഒന്നും വേണ്ട
ഹഹ ഇഷ് ട്ട ഇഷ്ട്ടൊള്ളോരു ചാടി വീഴു നമ്മക്ക് താൽ തോട്ടാ.
മക്കളൊക്കെ ള്ളോണ്ടേയ് ഇഷ്ട്ടല്ല മോയൽനെ ഇൻക്ക് ഇഷ്ട്ടെര്ന്നു നോക്കാൻ പക്ഷെ മോയൽന് ഭയങ്കര സ്മെല്ലല്ലേ.
അതേലെ എൻക്കേ റിയില്ലാട്ടോ.
ആഹ് ഭയങ്കര സ്മെല്ലാണ് എന്റെ അനിയത്തിന്റെ വീട്ടില്ണ്ട് അപ്പൊ ഭയങ്കര സ്മെല്ലാണ്. എപ്പളും നമ്മള് കൂട് വൃത്തിയാക്കണം, ഇത് മക്കളെ നോക്കാനും ഇവ്ടുത്തെ വീട്ട്ത്തെ കാര്യങ്ങള് നോക്കാം തന്നെ ടൈമില്ല.
ടൈമില്ലെ പിന്നെ ഇപ്പ അയ്നേം കൂടെ നോക്കാൻ വച്ചു. ആന്നാ ഇല്ലാ ആഹ്.
അങ്ങനെയാണ്, ഉം നീ അയിന് എന്തായാലും കുത്തിയപ്പൊക്കെ കൃത്യായിട്ട് കൊടുക്കണംട്ടോ.
അയിന് കുറ്റിയപ്പൊക്കെ എടുത്തതാ എടുത്തു ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് എടുക്കാനുണ്ട്.
എട ഉം ആയിക്കോട്ടെ ന്നാല് പി പിന്നെ വിളിക്ക് എന്നാല്. ചെറിയെ ഒരു തെരക്ക്ണ്ട് ഉം ശരി.